ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ട് പോകുന്നു
ആഹ് ഇവിടെ ഭയങ്കര മഴയാ അവിടെ മഴയുണ്ടോ
ഉം ഇല്ല ഇവിടെ ഭയങ്കര ബെയില്ല
ആഹ് മഴയൊക്കെ വന്നാൽ പിന്നെ മഴക്കാല രോഗങ്ങളും പകർച്ച വ്യാധികളും പിന്നെ എന്താ കൊതുക
ഒരു കൊതുകും ആഹ് അതെ അതെ ആഹ് അതെ വൃത്തി കേടന്തൊക്കെയാണ് ആഹ്
അതെ അതെ ഡെങ്കി പനിയും പുറത്തോട്ടൊക്കെ പോയിട്ട് വന്ന മഴയൊക്കെ നനഞ്ഞ് നമുക്ക് വീട്ട ത്തിനുള്ളിൽ തന്നെ കയറാൻൊ ഒരു മടി പോലെയാണ
അതെ പുറത്തേക്ക് ഇറങ്ങൻ നമുക്ക് മടിയായിരിക്കും അല്ലെ മടിയാണ് കറയ മക്ക മക്കൾ മടിയാണ്മ്മക്കും എല്ലാവർക്കും മടിയാണ് ജോലിക്ക് പോകവാന പക്ക മടിയാരിക്ക ആഹ് പിന്നെ ഫുഡും എന്തൊക്കെ അപ്പൊ ഓരോ തിരക്കിലായിരുന്നു ഞാൻ പിന്നെ രാത്രി ആഹ് വൈകുന്നേരക്കൊക്ക ക്ക റെഡി ആക്കി അല്ല പിന്നെ ഇവിടെ ഞങ്ങള്ൾ ഓ നാത്തന് പ്രസേവിച്ചർക്കപ്പോ അവളെ കൊണ്ടു പോവാന് അവര് വരും അപ്പൊ പത്തി ആഹ് പത്തിരിയും ബീഫും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഇപ്പ അങ്ങനെയൊക്കെത്തിരിക്കായിരുന്നു
അതെയല്ലേ ആഹ് അന്നേരം ആഹ് ഇത് മൂന്ന് മാസം കഴിഞ്ഞു
ഓ മുന്നു മാസം കഴിഞ്ഞിട്ടില്ല പെരുന്നാൾ വരുന്നാള് പോകന്ന ഇപ്പ നിർബന്താണ്
അതെല്ലേ ആഹ് പണ്ടൊക്കെ ഈ മൂന്ന് മാസം രണ്ടു മാസം എന്നൊക്കെ പറഞ്ഞ് കണക്ക് നോക്കുവാരുന്ന ഇപ്പ അങ്ങനെ ആരും ഇല്ല കേട്ടോ ഇപ്പ അങ്ങനെ കണക്കൊന്നും ആരും നോക്കാറില്ല ജോലി ക്ക് പോവന്നവരാണെങ്കി ഡെലിവറി കഴിയുക ഡെലിവറി കഴിഞ്ഞ്
വിഷയല്ല ആഹ് ഇപ്പം ഓപ്പറേഷൻപ്പൊ റിസ്റ്റ് തരും ഹസ്ബൻഡില് കുട്ടിക്കാര അല്ലഞ്ഞാല് നമ്മക്ക് അറുപത് കഴിഞ്ഞാവെ കൊണ്ടുപോകും
അതെ അതെ
ഉം
അതെങ്ങനെയാ അപ്പം ആയുർവേദിക് മരുന്നുകളൊക്കെ ചെയ്തായിരുന്നോ
ആഹ് ഓക്കെ അതൊക്കെ ആഹ് അതൊക്കെണ്ട് അത് ഇപ്പോ നിർബന്ധം ആണല്ലോ നമ്മുക്ക് ആഹ്
അതെ
ആഹ്
അതൊക്കെ കഴിഞ്ഞായിരുന്നോ
പിന്ന അതൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞല്ലേ നമുക്ക് എനിക്കറിയുന്ന ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അദ്ധ്യാപികുണ്ട് അവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇതുപോലെ ആദൃത്തെ പ്രസവം കഴിഞ്ഞ്. ആഹ് ശരിക്കും ഒരാഴ്ച മാത്രമേ വീട്ടിലിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആഹ് ഒരാഴ്ചയില് അഞ്ചു ദിവസം എന്തോ കുളിച്ച് മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുള്ളിക്കാര് ഒരാഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോയി.
ആഹ് അതെ ഒരാഴ്ച നമ്മള് കുളിക്കും കോയമ്പ് ഒക്കെ തേച്ച് അങ്ങനെ കുളിക്കും. നല്ല നിർബന്ധം ആഹ് നല്ല ഇതുണ്ട് നല്ല നി ഇ നല്ല കർശനമായി നോക്കണം നമ്മള് ആരോഗ്യം മെച്ചപ്പെടുത്താം
ആരോഗ്യം നോക്കണം ഉം നല്ല ഫുഡൊക്കെ കൊടുക്കണം പിന്നെ ഈ ഗ്യാസൊക്കെ പോലത്തെ അസുഖം ഉണ്ടാകുന്ന ഏഹ് ഫുഡ് ഒന്നും കൊടുക്കരുതെന്നാ പറയുന്ന അങ്ങനെ കൊടു നിക്കാറുണ്ടോ പഴയ ഉം
ആഹ് അപ്പൊ ഏത് കഴിച്ചാലും ഗ്യാസ് തന്നെയാണ്ന്
ആഹ് പഴയ കാല്ത്ത ആൾക്കാരൊക്കയാണെങ്കി. ഈ ഉള്ളക്കിഴങ്ങ് മറ്റേ എറച്ചി മീനൊന്നും കൊട്ക്കില്ല. അവര് നമ്മളെ തൊടിയിലൊക്ക വളര്ന്ന ഈ എന്തേലും ചീരയോ അങ്ങനെ ഉള്ള മെഴുക്ക് വരട്ടിയാണ് കൂടുതലും
മുരിങ്ങൊക്ക നല്ലതാണ് കാഴ്ചക്കും നല്ലതാണ് മുരിങ്ങ
അത മുരിങ്ങക്ക നല്ലതാണ് പിന്നെ ക കപ്പള്ങ്ങാ ഒക്കെ നല്ലതാണ കപ്പള്ങ്ങ കൊടുക്കൂലെ ഈ ഓമ്മക്കാ പപ്പായ ആഹ്
അതൊക്ക നല്ലതാണ് അവൊക്ക നമ്മളെ പ്രകൃതിത്തമായ ഇതല്ലേ
അതെ അതെ അതെ ഫ്രൂട്ട്സൊക്ക കഴിക്ക്ന്നീന് കൊഴപ്പല്ല
ഏത് ബൂസ്റ്റൊ
ഫൂസ് ഫ്രൂട്സൊക്കെ
ആഹ് ഫ്രൂട്ട്സൊക്ക കഴിക്കും ആഹ് ഫ്രൂട്ട്സൊക്ക കഴിക്കും ഉം അതൊക്ക കഴ് ക്കും പിന്നെ അതുപോലെ തന്നെ കാടമുട്ട മുട്ട പിന്നെ ആടിന്റതൊക്കെ കഴിക്കും അതൊക്ക നല്ലതാന്ന് പറയല്ലോ
ആഹ് അതേല്ലെ നമ്മക്ക് പക്ഷെ അങ്ങനെ തന്നിട്ടില്ല കെട്ടോ നമുക്ക് എറച്ചിം മീനും ഒന്നും തരില്ലായിരുന്നു പിന്നെ ഈ വറുത്തതും പൊരിച്ചതും ഒന്നും ആൾ കമ തന്നിട്ടില്ല അന്ന് ഈ ആയുർവേദ മരുന്നല്ലെ കഴിക്ക്ന്നത് ആഹ് ലേഖ്യങ്ങളൊക്ക ഉണ്ടല്ലൊ കഷായൊം ലേഖ്യം ഉം അന്നേരം ഈ അജമാംസ ലേഖ്യം
ആഹ് അതൊക്കണ്ട് അത് നമക്ക് ക ക്കാൻ കയ്യൂലലെ ഞമ്മള് അതാണ്ട് ഇട്ട് വെള്ളം പാരും പിന്നെ ഒരു കുപ്പി അന്നൊക്ക ഇപ്പാ അതൊന്നും കൊടുക്കര്ത് ന്ന പറയാറ് ലേഹം കൊട്ക്കജ് അരിഷ്ടം കൊട്ക്കരുത് ഒക്ക പറയും.
ആഹ് അതെ ഇപ്പ എല്ലാരും ഇംഗ്ലീഷ് മരുന്ന് തന്നെ കഴിച്ച്. ഇപ്പ ഞാൻ നേര്ത്തെ പറഞ്ഞ പോലെ ആരും ഇങ്ങനെ പദ്യങ്ങളൊന്നും നോക്കാറില്ല. ആഹ് എല്ലാവരും അവനവന്റെ കാര്യം നോക്കി ജോലിക്ക് പോ
അതെ ഇപ്പൊ അതെ അങ്ങനെയാണ് പിന്നെപ്പോ ഒരു പ്രസവ ത്തിന് കഴ നിന്നാൽ നമ്മള് നിക്കാണെങ്കില് ഒരൂ ഒരു പെൺ ഒരു സ്ത്രീക്ക് നമ്മള് നാപ്പയ്നായിരം അറുവയ്നായിരം കൊട്ക്കണം.
ആഹ് അതേ
ഇന്നാത്തന്നെ അവര് നല്ല നല്ല ഫുഡൊന്നും കൊട്ക്കൂല്ല രാവില വെച്ച് വെച്ച് രോതും അങ്ങനെയൊക്ക കൊട്ക്കൊള്ളു അവരെ സൗകര്യം നോക്കും പിന്ന പൈസ വാങ്ങി വെക്കും ഉം പിന്ന ഇരുപത്തൊന്ന് ദിവസ് ഞങ്ങളവടെ ഇരുപ തൊന്ന് ദിവസത്തിന് നാപ്പത്തെട്ടായിരം രൂപ
അയ്യോ അത് ഭയങ്കര കൂട്തലാ ആഹ് നമ്മള് ആഹ് പഷേ നമ്മടെ സ്വന്തം അമ്മമാര് നോക്കുന്ന പോലെ അല്ലെ ആരും നോക്കില്ല
ആഹ് അത് അതെ നോക്കില്ല ആഹ് സൗകര്യൊന്നും നമക്ക് സമാധാനം നമക്ക് കി റ്റു കിട്ടുകയുമില്ല
ഇല്ലല്ല ആഹ്
അമ്മളെ അമ്മ അമ്മള അമ്മമാർക്ക് കഴ്യണം
അതെ അതെ അത് നടക്ക്വേല ആഹ് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
വേറെ അങ്ങനെ ഭയങ്കര വെയിലാണ് അപ്പൊ ഞാന് ഇപ്പം കുളിച് ഇപ്പ അലക്കി കുളിച്പ്പം കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ അങ്ങനെ ആഹ് അതെ ആഹ് ഇപ്പൊ നല്ലം മഴയാവുമ്പ നല്ല സുഖാണ്ലെ തണ്പ്പ്ണ്ടാവും
ആഹ് നല്ല കാലാവസ്ഥയാണ് നല്ല തണ്പ്പാണ് ആഹ് പിന്നെയൊക്ക അകത്ത് തന്നെ ഇരുന്നോളും മുറിക്കകത്ത്ന്ന് വെളിയിലോട്ട എറങ്ങത്തില്ലല്ലൊ മഴ ആയതുകൊണ്ട് നല്ല ചെറുതായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസൊക്കെ ആണെങ്കി ഇവിടെ ഇടിമിന്നലൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരും മരിച്ചായിരുന്നു
ആഹ് അതെ കേട്ടിരുന്നു വാർത്തയിലൊക്കെ കേട്ടിരുന്നു ആഹ് പേടിയാണ് ഇപ്പൊ ഇടിമിന്നലൊക്കെ പേടിയാണ്
ആഹ് അതെ അതെ ഇപ്പൊ ഇടിമിന്നിലൊക്കെ പേടിയാണ്
ആഹ് നമ്മുടെ മക്കളെ പുറത്തേക്ക് നല്ലോണം ശ്രദ്ധിക്കണംല്ലേ സുരക്ഷ വേണം മക്കൾക്ക് ഇപ്പൊ മക്കള് നമ്മള് ആഹ് അവിടെ അവൾക്ക്പ്പോ പുറത്തക് ഇറങ്ങണം അങ്ങനെയാണല്ലോ ഫോൺണ് വാങ്ങിച്ച പുറത്തിറങ്ങണം മഴ കൊള്ളണം പിന്നെ മയത്തക്ക് പോകൂ അങ്ങനെ നമ്മള് പിടിച്ച വെച്ചാലും കൂടി അവരെ കിട്ടൂല
അതെ അതെ പണ്ട് നമ്മുടെ ഒക്കെ കുട്ടി മക്കാലത്ത് മഴ പെയ്യുമ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മാങ്ങാൻ വെറുക്കാനായിട്ട് ഓരോ മാവിൻ
ആഹ് അതെ നമ്മളൊക്കെ നമ്മളൊക്കെ ആയെന്ന് അങ്ങനായിരുന്നു കാറ്റടിക്കുമ്പോ തന്നെ മണ്ടും നമ്മള് ഇടിയില്ല ഉം ഒന്നും നോക്കൂല
ആഹ് അതെ ഉം ഇപ്പഴാണെങ്കി ആരും ഇങ്ങനെ മാങ്ങാ പറിക്കാനൊന്നും ഇറങ്ങില്ല അപ്പ എല്ലാം കടകളിൽ നിന്നും തന്നെ എല്ലാരും വാങ്ങിക്കുവ അല്ലേ
പിന്നെ അവനാന് അവനാന് അവനാക്ക് ഉണ്ടാവും നമ്മുക്ക്ന്നെ ഉണ്ടാവും അപ്പൊ പിന്നെ അവിടേക്ക് പോകൂല
അതെ അതെ ആഹ് പിന്നെ ഇവിടെ നമ്മക്ക് ഇവിടെ മഴയ ആഹ് കറിയൊക്കെ മീൻ കറി ഉണ്ടായിരുന്നു ഉം പിന്നെ തോരൻ ആഹ് നമ്മള് ആഹ് ഇങ്ങനെ മുളകൊക്കെ ചേർത്താണ് വെക്കുന്നത് ഈ തേങ്ങ അരച്ചല്ലാം വ ചിലവരൊക്കെ തേങ്ങ അരച് വെക്കും നമുക്ക് ഇവിടെ തേങ്ങ അരച്ചു വെക്കുന്നൊന്നും എല്ലാവർക്കും എന്തോ പോലെ ആരും കഴിക്കില്ല ആഹ് ആഹ് തുണ്ട മീനൊക്കെ ആണെങ്കിലേ
ഇവിടെ തേങ്ങ അരിച്ചത് വലാതെ എല്ലാർക്കും പറ്റില്ല ഉം മുളകടനം അപ്പൊ ഇഷ്ടാണ്
ആഹ് അതെ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതെ അതെ മുളക് ഇട്ട് വറ്റിക്കണം അതിനാണ് ടേസ്റ്റ് പിന്നെ പൂരമാണ് കുട്ടി
ആഹ് അതെ ഇവിടിം അങ്ങനെ കോഴി കറി വെക്കും അല്ലെങ്കിൽ പിന്നെ പൊരിക്കണം
ഉം
അങ്ങനെയൊക്കെന്ന എല്ലാവർക്കും ഇപ്പം വറവിട്ടാല ഏത് സാധനവും ഇഷ്ടണ്ടാവുള്ളു
അതെ അതെ
ആഹ് ചിക്കൻ ആയാലും ഒക്കെ ഞങ്ങള് ഇതേ പോലെ ഞങ്ങൾ രാവിലെ തന്നെ പിന്നെ ചായയും കടിയും ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ചേ ബീഫ് ഫ്രൈ റൈസ് ബീഫ് വെരട്ടിയത് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി വെചു പിന്നെ ഉച്ചക്കക്ക് പരിപ്പ് കറിയും മീനും ഉണ്ടായിരുന്നു പപ്പടവും അങ്ങനെ ഇപ്പം കുളിച് രാവിലെ ഒഴിവ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ ഉം അതൊക്കെ സെറ്റാക്കി
ആഹ് ഇപ്പൊ നമ്മുക്ക ഇവിടെ മഴക്കാലം അല്ലേ ഈ ചക്ക സീസൺ ആയതുകൊണ്ട് ഇന്നും മഴയൊക്കെ പെയ്തത് കൊണ്ടേ ഇന്നും ചെറുതായിട്ട് ഇലയടയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കനുള്ള പ്ലാനിലാണ്
അതെ ആഹ് ചക്ക ആഹ് അത് നല്ല ടേസ്റ്റ് ആണ് അല്ലേ ചക്കപ്പഴം എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പണ്ട് എന്റെ പണ്ട് എന്റെ ഉമ്മാന്റെ വീട്ടില് ഒക്ക ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നല്ലേ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
ആഹ് ആഹ് ഇവിടെ ചക്കയില ചക്ക ആഹ് ചക്ക കൊണ്ട് ഇലയപ്പം ഉണ്ടാക്ക പിന്നെ ഈ ഇലയപ്പം തന്നെ പല രീതിയിൽ കൊക്ക ഇല കൊണ്ടുണ്ടാക്കാം ട്ടല കൊണ്ട ഉണ്ടാക്കാം പിന്നെ ഈ മറ്റേ വയണല ഉണ്ട് ല്ലോ നിങ്ങള അവിടെ വയനലന്നാണോ പറയുന്നേ
അത് എന്തിനാ പറയണേ
ഈ മണമുള്ള ഇല ഉണ്ടല്ലോ വയനല ഈ കുമ്പിള് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന കുമ്പിളല്ലേന്ന നമ്മള് പറയുന്ന
ആഹ് കുമ്പളങ്ങന്റെ ഇലേ
ആഹ് നമ്മള് കുമ്പളലേന്ന് പറയും നമ്മുടെ നാട്ടില് ചിലരോക്കെ വയണലേ എന്നാണ് പറയുന്നത്
ആഹ് നമ്മള് കേട്ടിട്ട് കേട്ടിട്ടില്ല നമ്മള് കു കുമ്പളങ്ങന്നൊക്കെ കേട്ടിക്ക്ണ് കുമ്പളങ്ങന്റെ ഇലാന്ന് അങ്ങനെയൊക്കെ കേട്ടണ് ഇങ്ങള് വിചാരിച്ചത് ഏതാ നമ്മക്കറിയില്ല ഓരോ ഭാഷ ഓരോ സ്ഥലത്തിനും ഓരോ ഭാഷയാണല്ലോ ഉം അതെ
ആഹ് അത് വെച്ച് ഇങ്ങനെ അപ്പം ഉണ്ടാക്കും ചക്കപ്പഴം ഉണ്ടെങ്കിലേ അതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് ആഹ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ മാവും തേങ്ങായും ഉം എല്ലാം ഇട്ടിട്ട് കപ്പലണ്ടിയാക്കി ഇടുന്നവരും ഉണ്ട് കശുവണ്ടിയെ ആഹ് ഇട്ടിട്ട് ശർക്കര വേണം ശർക്കര പാനി ഏഹ് ഉണ്ടാക്കി അതിലിട്ട് കുഴച്ച് ആവശ്യത്തിനു ഉപ്പ് ഉം ആവശ്യത്തിനെല്ലാം ഇട്ട് ആ ടേസ്റ്റ് ആണ് പിള്ളേർക്ക്
നാലുമണിക്കൊരു ചായൊക്കെ കുടിക്കുമ്പോ ആഹ് പലഹരം പോലെ കഴിക്കാം
ഓക്കെന്നാ ശരിട്ടാ ഞാൻ പിന്നെ വിളിക്കണ്ട്
ഓക്കെ